ഹലോ ഹലോ
എടാ പച്ച ഗ്രീനില്ലെ ക്ലിക്ക് ചെയ്യുക അപ്പോ കോള് ആകും
ആ അതന്നാ ക്ലിക്ക് ചെയ്തത് പക്ഷെ എന്താ അറിയില്ല കേൾക്കണ ഇല്ലന്നുള്ളത് ഇഷ്യൂ എൻ്റെ നെറ്റിന്റെ ഇഷ്യു എന്തോണ്ട്
നെറ്റിന്റെ പ്രോ നെറ്റിന്റെ എന്തോ കം പ്രശ്നിന്തൊന്നാണ് ഇപ്പൊ കേക്കാവോ? അലോ? അലോ?
ക്ലിക്ക്.
അലോ?
ചെയ്
ഹലോടാ.
കാ.
ഇപ്പൊ കേക്കണ്ടോ? ഹലോ, ഹലോ? ഇവിടെ റേഞ്ചക്കെ ഒണ്ടല്ലോ പിന്നെന്താ ആഹ് ഇപ്പൊ കേക്കാവോ അയിഷ? ആഹ് ഇപ്പൊ കേക്കണ്ട്.
എന്താ പരിപാടി?
ഇതി നതു ലതി
അതെ അങ്ങനെ ഇരിക്കുന്നു. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നു. ജോലിയൊക്കെ
ശദി ദീപ്തി അല്ലേ?
അതെ, അതെ ദീപ്തിയാണ്.
ആ ഏ വേറെന്താ വേറെന്തൊക്കെയാ? എന്താ ഭക്ഷണം ഉണ്ടാക്കിയേ?
ഓ ഇന്ന് ചപ്പാത്തിയാണ്. ഞങ്ങള് ഡയറ്റാണ് അപ്പോ ഡെയിലി രാത്രി ച പ്പാത്തിയാണ് അത് ചപ്പാത്തി ഷുഗറോന്നുല്ല നമ്മൾ രാത്രി ചപ്പാത്തി കഴിക്കുന്ന ചോറ് അങ്ങനെ നിർബന്ധല്ല.
ആ ഓക്കെ അപ്പൊ വൈകുന്നേരം ചപ്പാത്തി പണി തുടങ്ങണ അല്ലേ?
ആ അപ്പൊ ചേട്ടനും ഡയിറ്റാണേ ജിമ്മിലൊക്കെ പോകുന്നത് കൊണ്ടേ.
ആ
അപ്പ അങ്ങനെ ഡെയിലി ചപ്പാത്തിയാണ്.
ആ ഇങ്ങക്ക് എത്ര കുട്ട്യാളാ?
എനിക്കൊരു മോനാണോ. നാലാം ക്ലാസ്സില് പഠിക്കുന്നു. ആളി ഇവിടെ ഇല്ല ട്യൂഷന് പോയിരിക്കുന്ന്. വൈകും വരുമ്പോ ഇപ്പ കുറെ പഠിക്കാൻ തന്നെ ഉണ്ടല്ലോ കു കുട്ട്യാൾക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെ തന്നെ ചെറിയ കുട്ടിയൾക്ക്. ഇഷ്ടംമാതിരി പഠിക്കാനുണ്ട്. അതുകൊണ്ടിട്ട് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല കാരണം ട്യൂഷന് ചേർത്ത്.
ആ അതെ.
ഇങ്ങള് വർക്കെയ്യുന്നുണ്ടാ?
ഇല്ല ഇല്ല വർക്കൊന്നും ഞാൻ ജോലിയൊന്നും ചെയ്യണില്ല.
ആഹ് ഞാനുംപ്പ ചെയ്യുന്നില്ല ഇത് പൂന്നുവരുന്നെ എന്തെലുക്കെ ഓൺലൈനായിട്ട് ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മാരേജിന് മുന്നേ. ഇപ്പ ഇല്ല ഇപ്പ ഇതുപോലെള്ള പരിപാടിയൊക്കെ
മൂത്തത് മോനാണ് നാലാം ക്ലാസ്സിലെന്ന് പറഞ്ഞു. ആ അതെയോ.
ഇയാൾക്ക് എത്ര പേരാ?
എൻക്ക് കുട്ട്യളില്ല.
കുട്ട്യളില്ലേ?
ഇല്ല, ഇല്ല. ആ വേറെ എന്തൊക്കെ ഭക്ഷണം പൂ ഉണ്ടാക്കലുണ്ട്? നിങ്ങളെ
ആ ഇന്നിപ്പോ ചപ്പാത്തിക്ക് കറി നമ്മളെ പൊട്ടറ്റൊ മറ്റേ ഉരുളകിഴങ്.
അതെ പാചകം എന്തായിട്ട് പുതിയായിട്ട് എന്തെങ്കിൽ വേറെ ഇഷ്
പൂതിയായിട്ട് ഇന്ന് സ്പെഷ്യല് ഇന്ന് സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയില്ല ഇനി നാളെ ബിരിയാണി വെകണോന്ന് വിചാരിച് അങ്ങനെ ഇരികുന്നു
ആഹ് ഇന്ന് ഇന്നോ ഇന്ന് ബിരിയാണി വെക്കണം ന്നോ
ഇന്ന് ഒന്നും വെച്ചില്ല ഇന്ന് ചോറായിരുന്നു രാവിലെ ചോറ് വെച്ചായിരുന്നു അപ്പോ ഉച്ചക്ക് അതായിരുന്നു ചോറും നമ്മൾ എന്താ പറയാ ഇന്ന് സാമ്പാർ ഒരു തോരന് അങ്ങനെയൊക്കെ വെച്ച് ഇന്ന് വേറെ മീൻ അങ്ങനെയുള്ള ഒന്നുല്ലായിരുന്നു ഫുൾ വെജിറ്റബിൾ ആയിരുന്നു
ആ അതെ
മഴയൊക്കെ അല്ലേ മഴയുണ്ടോ അവിടെ
ആഹ് മഴ എല്ലണ്ട് മഴന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴന്നെ അയ്നടീല് ഉച്ചക്ക് ഒന്ന്
അ തോർന്നു നികുവാ
ആഹ് ഇപ്പൊ തോർന്ന് പക്ഷെ ഇന്ന് വൈകുന്നേരൊക്കെ നല്ല ശക്തമായിട്ട് മഴേ പക്ഷെ കൊർച്ചീസം മുന്നൊക്കെ നല്ല രണ്ടു ദിവസം മുന്നൊക്കെ നല്ല
ആ മഴ ആ ചെല സമയങ്ങളിൽ വെയിലുണ്ട് പക്ഷെ പക്ഷെ ആ വെയിലിന് ചൂട് കുറവാണ്
നല്ല ചൂ ഇവടൊക്കെ നല്ല ചൂടാ ഉച്ചക്ക് നല്ല ചൂട്
ചൂട് കുറവ് ഇവടെ വീട്ന്റെ ഫ്രണ്ടിൽ പാടൊക്കെയാണ് അപ്പ നല്ല തണുപ്പാണ് അപ്പൊ വല്യ ചൂട് ലഭിക്കില്ല
ആ അതെ പിന്നെ ഇവടെ അങ്ങനെ പാടം കൊറെ ദൂരാണ് ഇവടെ ഈ ടൗൺ ഏരിയ ആവുമ്പളയ് ഭയങ്കര ചൂടാണ് ഇവടൊക്കെ. അതും വല്ലാതങ്ട്ട്
എന്താണ് ഏഹ് രാത്രിയിലെന്താണ് ഫുഡ് ഏഹ് ഭക്ഷണം?
ഭക്ഷണം ഇന്നോ ഇന്നോ? ഞാന് ഇന്ന് ഞങ്ങള് പിന്നെ ആഹ് ഞാന് ചോറ് തിന്നും. ഉം, പിന്നെ ഭർത്താവ് ഉം പിന്നെ ദോശേ അങ്ങനെ എന്തെങ്കിലും ആണ്
ആഹ്
അർത്താവിന് പറ്റും. പ്പ അങ്ങനെ എന്തെങ്കിലും ചെലേപ്പം ആഹ് പുട്ടോ ദോശയോ ഓ ട്ടടെ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും. ഉം ഉം ഉം.
പിന്നെന്താ വേറെ?
ആഹ് അങ്ങനെയൊക്കെ പോവ്ന്നു.
ഈ ഭക്ഷണത്തില് വേറെന്തേൽ വെറൈറ്റികളൊക്കെ ഗസ്‌റ്റൊക്കെ വരുമ്പോ ഇണ്ടാക്കോ
ആഹ് അഹ് ആരെങ്കിലൊക്കെ വരുമ്പളെന്തെങ്കിലൊക്കെ അങ്ങനെ അല്ലാണ്ടൊന്നൂല്ല.
ആഹ്. ഏഹ് സാമ്പാറില് നിങ്ങള് ഏഹ് തേങ്ങ അരച്ചൊക്കെ
ആ വാ വർത്തരച്ചൊക്കെ വെ ക്ക സാമ്പാറ് വർത്തരച്ച് വെക്കാറുണ്ട്. അങ്ങനെക്കെ വെക്കാ
ത്ത് വാ വരക്കുമ്പളാ ടേസ്റ്റില് സാധാങ്ങള് ഇങ്ങളതില് എങ്ങനെ പിന്നെ വ
ആ നമുക്ക് ആ അങ്ങനെയും വെക്കാം അതാണ് എളുപ്പം. നമ്മള്
ആഹ്.
ഉം. ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വെക്കാം.
ആഹ് പിന്നെ
പൊടികളൊക്കെ ചേർ ത്ത് ഏഹ് നമ്മള് ഞാനങ്ങനെയൊക്കെ എളുപ്പം വഴിക്കൊക്കെ വെക്കാറ്ണ്ട് സാമ്പാറ്.
ആഹ് ആഹ്, ബി ബിരിയാണിങ്ങളെങ്ങനാ പൊർ രിച്ച്ക്കാണ്ടാ ചേർക്കല് ഏങ്ങനെ ഈ കോഴി
ആഹ് പൊരിച്ച് നമ്മള് മസാലൊക്കെ പൊ പൊരട്ടി അങ്ങനെ വറ് ത്തെട്ത്തിട്ട്
ആഹ് വറ്ത്തിട്ട് പക്ഷെ കോഴി ഉം പൊർ ച്ച് കാണ്ടാണോ നിങ്ങള് ചേർക്കാ?
ആഹ് അതല്ലേ ടേസ്റ്റ് അതല്ലേ രുചി അതല്ലേ? അങ്ങനെ വെക്ക്ണല്ലേ നല്ലത്. ആഹ് പൊരിച്ചെന്ന് പറഞ്ഞാ ഞങ്ങളിവിടെ പറയ്ണത് വ വർത്ത് ആഹ് ജെസ്റ്റ് പെരട്ടി വെക്കുന്നത്.
ആഹ്, ആഹ് പെരട്ടി വെക്കും പൊരിച്ചതിനേക്കാട്ടും ഇൻക്ക് തോന്ന വർ
ആഹ് അതാകുമ്പോ നല്ല മയേണ്ടാവും നമ്മള് വ ആഹ് നമ്മള് വറക്കുമ്പം നന്നായിട്ട് വർക്കർത്. ഒരു മീഡിയം അ ഒരൂ ആഹ് ചെറിയ രീതിലേ വർക്കാവൊള്ളു നന്നായിട്ട് ഇതായി പോയി കഴിഞ്ഞേ ഞ്ഞാ ആഹ് നമുക്കത് തിന്നുംമ്പം ഭയങ്കര ഇതായിട്ട് തോന്നും കട്ടിയുള്ളതു പോലെ തോന്നും. അല്ലെങ്കില് നമ്മളെന്ത ചെയ്യണന്നോ ആദ്യമേ നമ്മള് ചിക്കൻ നന്നായിട്ട് കഴ്കി ഉപ്പും മഞ്ഞളോക്കെ പെരട്ടിയിട്ട് ഒന്ന് കുക്കറിൽ അടിച്ചിട്ട് നമ്മള് ഓഹ് എന്താ പറയുക വ വർക്കുമ്പോൾ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും ചെറിയ രീതിയി ല് അപ്പോൾ നല്ല മയം കിട്ടും അല്ലാണ്ട് നമ്മൾ പെരട്ടിയിട്ട് വർക്കൂല്ലേ പൊരിക്കൂല്ലേ അപ്പൊ ഭയങ്കര കട്ടി തോന്നു
ആഹ് ആദ്യം മഞ്ഞളും ഉപ്പ് ഇട്ട് കാണ്ട് കുക്കറിൽ വേവിക്കല്ലേ
ആഹ് കുക്കറ്ല് നമ്മൾ പെരട്ടിയിട്ട് കുക്കറ്ല് ഒന്ന് ഒര ഒരടി രണ്ട് പ്രാവശ്യം അടിച്ചാലും മതി കുക്കറ് വിസ്ൽ കേറ്റിച്ചാലും മതി
ഇങ്ങട്ട് ഇങ്ങട്ട് പൊരിക്കേ
ഏ
ഇങ്ങോട്ട് പൊരിക്കേ
എന്തുവാ
ഇങ്ങട്ട് പൊ ചിക്കൻ പൊരിക്കാണോ കുക്കറ്ലങ്ങനെട് ശേഷം അട്
ആഹ് ആഹ് അങ്ങനെ അത് നമ്മൾ വേവിച്ചെട്ത്തതിന് ശേഷം നമ്മളത് കോരി എട്ത്തിട്ട് എന്താ പറയുക നമ്മ മസാലയൊക്കെ പുരട്ടിയ ആയിരിക്കും നമ്മൾ വേവിക്കാൻ വെക്ക്ന്നത് എന്നിട്ട് നമ്മളത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്ക
ആഹ് ആഹ് അപ്പൊ ഓവർ വേവൂല്ലെ
കിട്ടും
പക്ഷെ അത് ഓവർ വേവൂലെ
ആഹ് ഓവർ വേ പത് നമ്മള് പാത്ത്ന് വേവിച്ചെടുക്കണം ആഹ് അപ്പൊ നമ്മള് വേവിച്ചിട്ട് നമ്മളത് ഫ്രൈ ചെയ്യുമ്പോ പെട്ടന്ന് ഫ്രൈ ആവും
ആഹ് അതെ ഉം ഉം വേറെ എന്തൊക്കെ വെറയിറ്റികള് പെഷലോ
വെ വെറൈറ്റി കുട്ടികൾ സ്നാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഈ നാ മണി പലഹാരങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചെയ്യാറുണ്ട്
എപ്പോഴും ഉണ്ടാക്കണക്കായിട്ട് നമ്മളെ നമ്മളെ ശരീരത്തിന് വല്യ ഗുണൊന്നുമല്ലല്ലേ
ആ അതന്ന് വെച്ചാ നമ്മള് എപ്പോഴും നമ്മൾ നാല മണി പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആവിൽ വേവിക്കുന്ന ഭക്ഷണം ഭക്ഷണങ്ങള്കൂടുതൽ ഇണ്ടാക്കുക നമുക്ക് വേണമെങ്കിൽ അങ്ങെ മറ്റേ ഇലയപ്പ ഉണ്ടാക്കാം പിന്നെ കൊഴുക്കെട്ട അങ്ങനെയുള്ള സാധനൾ നമ്മുടെ നാടൻ പലഹാരങ്ങൾ ആ അങ്ങനത്തൊക്കെ ഉണ്ടാക്കുക
ആ അതാവുമ്പോ നമ്മള നമ്മുടെ ശരീരത്തിനും നല്ലതാണ് ഈ എണ്ണൽ പൊരി കുച്ച് നിൽക്കുമ്പോ
ഫുഡുകൾ ആണ് കഴിക്കുക
ശരിരാ ആ ശരീരത്തിന് തിന്നാൻ തിന്നുമ്പത്തന്നെ നമുക്കൊരു മഴ ക്കം പോലാണല്ലോ എന്തോ ഒരു അ ശരീരത്തി തന്നെ നമ്മക്ക് സൂചന തരുകാണ് എന്തോ മറ്റ താകുമ്പോ കുഴപ്പില്ലല്ലോ
അതെ അതെ അതെ
ഉ എനിക്ക് ഇഷ്ടം തന്നാണ്ങ്ങന
അങ്ങനെയുള്ള പലഹാരങ്ങള് ആവിയില് ഇലയടെക്കെ നല്ല ടേസ്റ്റ്ല്ലേ ഇലയിട കോഴിക്കട്ട ഇതൊക്കെ അത് നല്ല ടേസ്റ്റാണ്
എപ്പഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും ഇഷ്ടല്ലാല്ല ഇപ്പൊക്കെ ബ്രൗസ്റ്റ് ആഹ സ് അൽഫാം ഇങ്ങനത്തെക്കെ മന്തി ഇതൊക്കെയാണല്ലോ ഇഷ്ടപ്പെടുക ഇപ്പോത്തെ കുട്ടികൾക്കു വേറെന്താ
ഓവ് ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിക്കണം
ആഹ് ഓക്കെ എത്ര മണിക്കാണ് ഭക്ഷണം കഴിക്കുക
അങ്ങനെ കൃത്യ ടൈമൊന്നുമല്ല വിശക്കുമ്പോളങ്ങ് കഴിക്കുക അങ്ങനെയാണ് ആഹ് നേരത്തെ എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കണംന്നാണ് പറയണത് എട്ടുമണിക്ക് കഴിക്കണം പക്ഷെ നമ്മൾ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വൈകും ചിലപ്പോൾ നേരത്തേ കഴിക്കും കൃത്യസമയംന്ന് പറയണ ഇതില്ലല്ലോ നമുക്ക്
പിന്നെ ഉറങ്ങാൻ പാടില്ല അതും പറയാ
എന്താണ്
ഭക്ഷണം കഴിച്ച പാടന്നെ ഉറങ്ങാൻ പാടില്ലാന്ന് പറഞ്ഞ
ആഹ് അങ്ങനെ കേട്ടിട്ടുണ്ട് രാത്രിയില് നമ്മൾ അത്താഴം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച നേരം നടക്കുക ഇരിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരുരരമണി കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാവൂ എന്നൊക്കെ പറയുന്നു ക്ക ആര ഇപ്പ ചെയ്ല്ല പാകണ്ടപ്പ നമ്മള് കിടക്കും
ഉം എന്നാ ശരിയ ഞാനൊരു ഇ ഒരു കുറച്ച് ഫ ഫുഡ്‌ ഉണ്ടാക്കട്ടെ കൊറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കിട്ടെ വിളിക്കാം ശരി